ഹലോ
ആഹ് എന്തൊക്കെ ഉണ്ട് വിശേഷം ഉം ആഹ്
എന്തായി ഭക്ഷണം കഴിക്കാനായോ?
കഴിക്കാൻ ഇരിക്കാരുന്നു ഇരിക്കാണ്
ആ ഓ കഴിക്കാനും ഇരിക്കല്ലെ നേരത്തെ കഴിക്കൂലേ അത്‌ തന്നെ യാണ് നല്ലത്
പഠിക്കാൻ ബുക്ക്‌ എടുത്താൽ അപ്പൊ വേണ്ടി വരുമല്ലോ.
ആഹ് കുട്ടികൾക്ക് ലെ ഹ് അത് അങ്ങനെ തന്നെ എല്ലോടത്തും കിടക്ക കാലുവേദന ആയിട്ടും വയർ വേദന ആയിട്ടും വേദനായിട്ടും കൈ വേദനായിട്ടുംഅത്‌ വരെ അത്‌ വരെ പേടി ചാടി മറകാ മക്കളായിരിക്കും എന്നട്ട് ബുക്ക് എടുത്തുവെച്ചാല് അങ്ങട്ട് തൊടങ്ങും എങ്ങനെ പഠിക്കും പഠിക്കോ മക്കള്
പ വാ മോള് പറയും ഓൻ ഇതന്നെ കളിയാണ് മുന്നക്ക് ഇപ്പൊന്നെ കുളിിച്ചച്ച് കേറ ആവത്ത് റൂമ കറി ഇ പഠിക്കാൻ ബുക്ക് എടുത്തപ്പോ ഓന് വിശക്കണ്ന്നറഞ്ഞു അപ്പം ഫുഡ് എടുക്കാൻ പോകുന്ന് ഞ്ഞി കൊറച്ചായിഞ്ഞ പറിം ഒർക്കം വരണു പരിം അതാണ്
എല്ലോടത്തും സ്ഥിതി പക്ഷെ നമ്മള് ഇപ്പം അതേപോലെ തന്നെ പഠിപ്പല്ല പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ തന്നെ മടി പിടിക്കും
ആഹ് മടി പിടിക്കും ആ പിന്നെ ഓല്ക്കതൊന്നും കിട്ടൂല്ല
ഇല്ല ഇപ്പോ പഠി ആ ഇപ്പം നമ്മള് എത്രത്തോളം ശ്രദ്ധിക്കുന്ന് അത് കഴിഞ്ഞ പിന്നെ അവരെന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരന്നെ ആ ആ അതാണ് നമ്മളിപ്പോ ശരിക്കും നമ്മളെ ഓനോ ഇതേപോലെ തന്നെ ഓല് കളിക്കും ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് നമ്മുക്ക് കൈവിട്ട് പിന്നെ അവർക്ക് ശീലാവും സീനാവും പിന്നെ അങ്ങനേണ്
ഉം അവിടെ പഠിക്കല് തൊഡ്ത്തിയോ
ഇവിടെ അതേപോലെ തന്നെ അവിടുത്തെ അവിടുത്തെ അവസ്ഥ തന്നെയാണ് വിടെന്താ കൈ്യ വേദന എടുത്ത് വെച്ചാ പിന്നെ കൈ വേദന ഞാൻ കൊറച്ച വൈക ആ രാത്രി ഓർക്കം വരിയാ അങ്ങനെയൊക്കെ ഞാ അങ്ങട്ട്ന്തേയ്യ്യും വൈകുന്നേരം പഠിപ്പിക്കുവോ കുറച്ച് അങ്ങനക്കേണ് പറയും അപ്പം പറയും എനിക്ക് പല്ല് വേദന എനിക്ക് കാല് വേദന എനിക്ക് അവിടെ വേദന ഇവിടെ വേദന പറയും അങ്ങനെയൊക്കെ പറയും അപ്പൊ പിന്നെ വടി മുന്ന്ക്ക് വേണം അതാണ് അപ്പേടുപ്പിക്കണം ഉം ലും എന്റെ ടീച്ചർ സ്കൂൾ പോയ സമയത്ത് ഭയങ്കര ഇതാണ് മടി എഴുതാൻ മുടിയാണ് പഠിക്കാൻ മടിയാണ് സംസാരം ഇതന്നേണ് ള്ള കുട്ട്യാളോട് ഫുള്ള് വർത്താനം ഓള് നല്ല കുട്ടികളെ ഫുള്ള് പിഴപ്പിക്കും പഠിക്കും അതാക്കോ ടീച്ചറോട് ഞാൻ പറ ങ്ങളൊന്ന് പേടിപ്പി ച്ച് വിട്ടാ മതി ന്നാ പിന്നെ പ്രശ്നല്ല പഠിച്ചോളും കുട്ടികൾക്ക് ഇല്ലല്ലോ നമ്മളൊക്കെ പടി കാലത്തന്ന് പറയാ എനിക്ക് ടീച്ചറേ മുഖ പേടിയായിരുന്നോ ഇപ്പ അങ്ങനെയല്ലല്ലോ ആ അതാണ് ഒപ്പം ഇനിക്കൊക്കെ എന്ത് പേടി തന്നെ അറിയോ ടീച്ചർമാരെ കാരണം എനിക്ക് പേടി കേട്ടോ ടീച്ചർമാരെ കാരണം നമ്മള് പഠിപ്പി നമ്മളെ പഠപ്പിച്ചടീച്ചർമാരാണെന്ന് ഇപ്പോളും എനിക്ക് പേടിയാ ഇന്നത്തെ മക്കൾക്ക് ആ ഒരു പേടില്ല ടീച്ചർായിട്ട് ടീച്ചറെ ഫോണിൽ എന്താണ് വീഡിയോ എടുക്കുക
ആഹ് വീഡിയോ കാണാ
ഇപ്പത്തെ ജനറേഷൻന്ന് പറഞ്ഞാ നമ്മളെ പോലത്തെ ഇങ്ങനെ തൈ വര്യാണല്ലോ പണ്ടത്തെന്ന് പറഞ്ഞാല് കുറച്ച അങ്ങട്ട് ഇതാണല്ലോ പയക്കള്ളതാണല്ലോ ആഹ ഇന്നിപ്പോ എല്ലാരും ഭയങ്കര ഇപ്പ നമ്മളെ അമ്മമാരും ഒക്കെ കണ്ടില്ലേ അവര് കാണണ്ടേ ഇപ്പോഴത്തെ മാരി അല്ലല്ലോ അല്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ആ ഒരുവിധം ആൾക്കാര ആ അതെെ ജസ്റ്റ് പറയാണ് ഹ ഇപ്പൊ ആൺകുട്ടികള ഒര പെൺകുട്ടികള ഒരേ ഡ്ര പിന്നെ അതേപോലെ തന്ന പത്തോട്ട പോകുമ്പോ ലിപ്സ്റ്റിക് ഇടാതെ പോകണ്ട ആരെങ്കിലും ഞാ നമ്മളാട എല്ലാവരും അങ്ങന് കാരണം ജനറേഷൻ ഒക്കെ മാ
അത് വാണച്ചു
ആ ലിപ്സ്റ്റിക്ക് വേണം അതാണ് അതി ഇനിയിപ്പോ എത്ര ക്യാൻസർ വരേണ്ട എത്ര വല്യ രോഗം വരുന്നുണ്ട് പറഞ്ഞാലോ അതിടാതെ ഇപ്പ ഇപ്പാരും കടില്ല
നിക്കളല്ല ആ
പിന്നെ പെൺകുട്ടികൾ എറങ്ങണെന്നില്ല.
ഏഹ ചെറിയ മക്കൾക്കൂടിപ്പ അതുവാണോ
ആഹ എന്തിന നോക്കന്ന അടമ്പോള് ലിപ്സ്റ്റിക് ലിപ്സ്റ്റി ഞാൻ വേണ്ടിട്ട് ആഹ് ആ ലിപ് ബാംന്ന് പറഞ്ഞ നമ്മള് വാ ചു ചുണ്ടിന് ഉണ്ടാവില്ലേ. ഈ പ്രായത്തിലൊക്കെ അവരും അവര്ളമാ ക്ക് ഇല്ലല്ലോ അവര് ചെറിയ കുട്ടികളാണല്ലോ അതും ലിപ് ബാംന്ന് പറയുന്ന സാധനം ഞാൻ വാശി പിടി സ്ഥലം വിട്ട് കൊടുക്കൊന്നുല്ല, ഏ അധികം ഇണ്ടവുകയാണെങ്കിൽ മാത്ര നമ്മള് ഇപ്പൊ ഇപ്പ നമ്മളൊക്കെ ഇടുന്നേ കണ്ട ആരെങ്കിലും ഇടുന്നെ കണ്ട കു ട്ട് ഇങ്ങനെ നോക്കീക്കും അപ്പൊ അമ്മള് പറഞ്ഞാ ആരും കൂ നിങ്ങട്ട് കണ്ണാടി പോയിട്ടൊരു നോട്ട ക്വസ്ത്യൻ ഓള് ഓന ഇന്ന് ഇട്ട് ഓടിക്കും പോയിട്ട് അങ്ങനേണ് ലിപ്പ് ബാമ് എന്നിട്ട് പറയും എന്റെ ചുണ്ടിന്മേൽ എന്തോ അതാ പറയാ അപൊം അപ്പൊം പറയും ചുണ്ടുമേല് ഇണ്ടാർ ട്ട് കാണാഞ്ഞീട്ടാണ്ന്നൊക്കെ പറയും നമ്മള് ആഹ് ആഹ് അപ്പൊ ഓൾക്ക് കിട്ടി ണ്ടാവും ഇങ്ങത്തെ കാര്യത്തിന് അതാണ്
അഹ് ഇപ്പൊ ഗ്രൂപ്പില് കണ്ടിരുന്നല്ലോ വാട്സപ്പിലൊക്കെ അങ്ങനെ കുട്ട്യള് സ്കൂൾക്ക് പോകുമ്പോൾ ഓര് അത് കാരണം മാരകമായ രോഗങ്ങള് പറഞ്ഞാണ്ട്
എത്രേ പേ വീട്ടി കാണണ വാർത്തകളിലൊക്കെ എത്രേ കേക്കണ്ട ആരും കേൾക്കൂല ലിപ്സ്റ്റി ഇപ്പ ഇതാണെ ഏത് മെയിന് കടക്കാർക്കൊക്കെ കൊറേ ലിപ്സ്റ്റിക്ക് ചെലവുണ്ടേ ഞാ ഉം നമ്മളൊക്കെ പഠിച്ച് ഞമ്മളൊക്കെ പഠിച്ച കാലത്ത് ലിപ്സ്റ്റിക്ക് പറഞ്ഞാല് നിക്ക് മിണ്ട എര മടീന്ന് പറയോ ലിപ്സ്റ്റിക്ക് ആരെങ്കിലും ഈ ലിപ്സ്റ്റിക്ക് ആഹ് ലിപ്സ് ആരെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടുണ്ടോ ആരെങ്കിലും ലിപ്സ്റ്റി എല്ലാരങ്കിലും ഇപ്പ കിട്ടും നോക്കുണ്ടോ നോ ഇങ്ങനെ അതൊരു ചമ്മലാണ് നമ്മക്ക് കാരണം ഇടാതെ ഇടുമ്പോ ഭയങ്കര ചമ്മലാണ് ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ കാലം മാറി അ ലിഫ്റ്റിക്കില്ല അതൊ ലിഫ്റ്റി ക്കില്ല അതാണ് ഒരാള് കണ്ട ഓരൊക്കെ ലിഫ്റ്റിക്ക് ഇട്ട് ഇനി നമ്മൾ മാത്രമേ ഉള്ളു ലിഫ്റ്റിക്കിട അങ്ങനത്തൊരു കാലവും മാറി എന്നല്ലെങ്കിലും ആദ്യത്തെനെക്കാട്ടിലും പുരോഗമനമാണ് ഇപ്പൊ പണ്ടത്തെ രീതിയല്ലല്ലോ ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യയാലും. ഇതേപോലെ തന്നെപ്പ ഏതെങ്കിലും കല്യാണത്തിന് നമ്മളൊക്കെ ല്ല മാതിരിയാണോ?
അല്ലല്ല അന്നൊക്കെ ഈ ക്രീമ്കളൊന്നും ഇല്ലായിരുന്നല്ലോ
ഇല്ല അന്ന് നമ്മൾ ഒറിജിനൽ മൊഗായിരുന്നു ഒറിജിനൽ ആയിരൂന്നു നമ്മളുടെ ഏ ഒന്നുല്ല ഒരു ഏറിയ ഒരു കണ്മഷി എയ്തും അ അത്രല്ല ഒരു പൗഡറും ഇടും അത്രയേ ഉള്ളു ഇപ്പന്താണ്? അറിയില്ല അത് അവർക്ക് സ്വർണം വേണ്ട ഇപ്പൊ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇടൂല നമ്മൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സ്വർണ്ണണ്ടെങ്കിൽ തവുമ്പൊ തലേന്നായാലും പിറ്റേന്നായാലും സ്വർണ്ണട്ടാണ്ടല്ലോ നിക്കപ്പ ഇടണം മാ
പോയാണ് ഉം ഉം വല്യ മാല ആഹ് ആഹ് അതാണ് ആഹ് ഉം.
ഇപ്പൊ കല്യാണ വീട്ടിലന്നെ ഭക്ഷണയാലും ഇപ്പൊ ക്കെ ആർഭാടാണല്ലോ പണ്ടൊന്നും ആർഭാടൊന്നും വല്ലാദേ ഇല്ലെനി. നമ്മള് അതുകൊണ്ടിപ്പോ എന്താറിയൊ ഏത് പൈസ ഉണ്ടാ ആൾക്കാര് ഇപ്പോ നിശ്ചയത്തിനന്നെ പോവാണെങ്കിൽ എ എത്രെ മുട്ടായി പെട്ടി എത്രെ ചുരിദാറ് ഇതൊക്കെ ഇതിപ്പോ നമ്മ ആപാവപ്പെട്ടവര് പച്ചപാവ കുടുങ്ങുണത് അവരെ അടുത്ത് പൈസിം ഇണ്ടാവൂല എന്നാൽ ഇതറ്റെ എല്ലാരും ണ്ടാ പെണ്ണിന്റെ വീട്ടുകാർ ആഹ് പെണ്ണിന്റെ വീട്ടുകാര് വിചാരിക്കും എല്ലോടത്തിപ്പൊ ഇതന്നെ രീതി നടക്കുന്നത് നമ്മള് മാത്രം ഇങ്ങനെ ചെയ്താലേ ന്താണ്- എന്ത് വിചാരിക്കും അങ്ങനൊക്കെള്ള ഒരു ഇതാണ് ആഹ് ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് ഇതൊക്ക ഒഴിവാക്കിയാ തന്നെ കൊറെേയൊക്കെ ശരിയാവും കാരണം ഇതിലെ പാവതെ വര് പണക്കാര് പാവപ്പെട്ടവര് ഇല്ലാത്ത പൈസ കൊടു ഇങ്ങനെ ഒക്കെ ഓരോന്ന് വാങ്ങിചാണ്ടാണ് പോകുന്നത് ഇതിപ്പോ ഇ ഇണ്ടാവാ ആദ്യൊക്കെ അങ്ങനെ ഏത് മ പണക്കാരും മുട്ടായി ക്ക് പണ്ടക്കെ പണ്ടേള്ള ശീലാണ് ഏഹ്-
ഫോണിന് അനുസരിച്ച് ആൾക്കാരെ കയ്യിലും ചെറുതിന്റെ കൈയിലും വലുതിന്റെ കൈയിലും ഒക്കെ പഠിച്ച ന് ഉം ആഹ് തന്നെ ഉം ഉം ഇന്റെ കല്യാണക്കെ ഉണ്ടാവുമ്പോ ഒരു ബോക്സ് ഉണ്ടാവോള്ളോ അതിലന്നെ കൊർച്ച് ത്ഉം
ഒരു അതേപോലെ തന്നെ നമ്മളെ കല്യാണത്തിന്റെ നിക്ഷേപം എന്നാണ് ആ പെണ്ണുങ്ങള് വര്നെനൊന്നും ചെക്കന്മാര് വരൂല്ലല്ലോ?
ആഹ് വരൂല മിഠായി തരാനന്നെ അന്ന് വരൂല്ല.
ഇല്ല്യ വരൂല അന്നത്തെ ആഹ് കുറവാണ് ഇപ്പത്തെ- മുട്ടായി തര്ല് മോതിരടല് കേക്ക് മുർക്കിയലും കേക്ക് മുറി ഫോട്ടോ എടുക്കലും പിന്നെ പോരാത്തെന് വേറെ എവിടെങ്കിലൊക്കെ പോയിട്ട് ഫോ കൊടുക്കലുംമൊക്കണ്ടല്ലോ അങ്ങനെണല്ലോ ഇപ്പത്തത് പണ്ടത്തെ പോലൊന്നുല്ല ഇപ്പത്തെ പണ്ടേ ഒരുപാട് മാറി അതോണ്ട് എന്തായി പാവപ്പെട്ടവര് പാവപ്പെട്ടവര് കുടുങ്ങാണ് ചെയ്യുന്നത് അവരട്ത്ത് കൈ കയ്യില് പൈസ ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല ഇവർക്ക് മറ്റുള്ളവര് ഏഹ് എന്താണ് ആഹ് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടാണ്ട് ചെയ്യേണ്ടി വരും കാരണം ഓരും വിചാരിച്ചു രും വിചാരിച്ചും അങ്ങനെ ആയണ്ട് അതാണ് പ്രശ്നം പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
വേറെ എന്തൊക്കെയാ എപ്പളാ ഫുഡ് കഴക്കാ
ഫുഡ് കഴിക്കാനൻ ഇതേപോലെ ഒമ്പത് മണിയക്കെ ആകും കഴിക്കണെങ്കില് ഞങ്ങളൊരു ടൈം ആണ് ആര് ഒമ്പത് മണി ക്കാവും അങ്ങെനെ എല്ലാരും കേക്ക് ആടൈമിലാണ് അപ്പ അങ്ങനെ അങ്ങനെ കഴിക്കുന്നതാണ് ആഹ അതാണ് എല്ലാരും വരുന്ന ടൈമിലാ കഴിക്ക നമ്മളെ എല്ലാരും കുടിട്ടാണ് കഴിക്കല് ആ അതാണ് ആഹ് എന്നയിക്കോട്ടെ എന്ന ശരി ഓക്കെട്ടോ
ആഹ്